ഉണ്ടോ
ആഹ കേക്കാണ്ടല്ലോ
ഹ് ഇന്നണ്ട് വിശേഷം
നല്ല വിശേഷം സുഖയിരിക്കുണു അവടെ
ഇവിടെയും അതേ സുഖം ഇപ്പൊ ചായ പരിപാടിക്കെ കഴിഞ്ഞു മകക്ക് ചോറ് കൊടുത്തു
ആഹ
അവർക്ക് വെള്ളം കൊടുത്തു
ഹ ആ അതും കഴിഞ്ഞു
ആ അത് ലാസ്റ്റ് ഇട്ട് അ ടാസ്ക ഞങ്ങളുടെ ഈ വെള്ളം കുടിക്കന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും കൊണ്ട് ഊറ്റുന്നരു പരിപാടിയാണ് അതും കഴിഞ്ഞു
ഇനി കടത്തിയേർക്കണം
ഇനി ഇവര് ഇവരായി ഇവരുടെ പാടായി ഇവര് ഉറങ്ങുവോ കിടക്കുവോ ഉരുളുവോ
ഹ് ഹ് ഹ്എന്ത് വേണേലും
എന്ത് വേണലും ചെയ്തോ എന്നെ ശല്ല്യപ്പെടുത്തിയേക്കരുത്
ആഹ്
എനിക്ക് എത്ര പറയാനുള്ളൂ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം ഇന്നത്തെ പരിപാടിയും ക്ലാസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞോ
ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ശനിയാഴ്ചയല്ലേ
ആ് പിന്നെ എന്തേ പകലൊന്നും കണ്ടില്ല
ആ പകല് ഇന്നൊരു ചെറിയ പരിപാടി ഇണ്ടായിരുന്നു
ഓക്കെ
ഒരു മരിച്ചതിന്റെ ഒരു പതിനാല് ഇണ്ടായിരുന്നു അതിന് പോയിക്കായിരുന്നു
ഓക്കെ
ഇപ്പോ ഏഴുമണിക്കാ വീട്ടില് തിരിച്ചെത്തിയത്
ഓക്കേ ഓക്കേ അനിയനും പിള്ളേരും ഒക്കെ
എല്ലാരും ഇവിടെണ്ട്
എന്നായിന്ന് കഴിക്കാൻ
ഹ് രാത്രിയെക്ക് ഇപ്പ വന്നിട്ടുള്ളൂ എന്താ ഉണ്ടാക്ക എന്താ തീരുമാനിച്ചിട്ടില്ല
ഓ ഇനി വേണോ
ആഹ് ഇനി വേണം ഉണ്ടാക്കാൻ ആഹ്
ഉം
ഉച്ചക്ക് അവിടെ പരിപാടിയുടെ ബിരിയാണി ഉണ്ടായിരുന്നു അത് കഴിച്ചു ഒരു പായസും കുടിച്ചു
ആഹ്
അത്രയേള്ളു ഇനി രാത്രികക്ക് വേറെണ്ടാക്കണം
ഉം
ചലപ്പോ ഞങ്ങളവിടുന്ന് കൊന്റലക്കെ ഇണ്ടായിരുന്നു രാത്രികെക്ക് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട്
കേട്ടില്ലെടാ ഇവിടെ വന്നിട്ടുണ്ടാക്കണ്ടേന്ന് വിചാരിച്ചു
ആഹ് ഉച്ചക്കത്തെ കൊന്റല് ഇണ്ട്
ഓഹോ
അവിടന്നൊക്കെ പക്ഷേ നേരത്തെ വിളിച്ചിരുന്നു പന്ത്രണ്ട് മണി ആയപ്പോത്തേനും ചോറ് കഴിച്ചു ഇനിയിപ്പം രാത്രി ആകുമ്പത്തേനും ഇത് കേടു വരും കൊടുന്നാല് വെർതെ ആയിട്ടിക്കന്ന പിന്നെ ബസിലായിരുന്നു ഉം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും
ആണോ
ഒക്കപ്പാട കഴിഞ്ഞ് വരുമ്പത്തേനും
അപ്പൊ ആഹ് എന്നാ ഉണ്ടാക്കും നീ
എന്തേലും ചെലപ്പോ ദോശെ ഗോതമ്പിന്റെ
ആഹ് കറിയോ
കറി അങ്ങനോ നെയ്യോ എന്തേലൊക്കെ
ആഹ് അതൊക്കെ മതി ഏ ബാക്കി അച്ഛനും അമ്മയൊക്കെ കഴിക്കുവോ അത്
ആഹ് അവരൊക്കെ കഴിക്കും
ഹെ
ഇപ്പ ഇല്ല ഇപ്പ ഇവടെല്ല ഇമ്മള്ളത് മ്മ നിക്കും
അല്ല വല കൊഴപ്പല്ലല്ലോ ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജ ചെയ്ത് പോവാൻ പറ്റുന്നാണെങ്കിലും ഓക്കെ ഒരു പ്രശ് പ്രശ്നവും ഇല്ല നല്ല പോലെ കനം കുറച്ചൊരു ദോശ അങ്ങോട്ട് നെയ്യ് ഒഴിച്ച് ചൂടുക കഴിക്ക
ആഹ് ഉച്ചയ്ക്ക് തോനെ തിന്നല്ലേ ബിരിയാണിയല്ലേ അപ്പൊ രാത്രി ഇങ്ങനെയൊക്കെ മതി
അത്ര തന്നെ അല്ലെങ്കി പിന്നെ ഏ വെളിച്ചെണ്ണ തടവിയാലും എനിക്ക് ഈ നെയ്യിന്റെ ടേസ്റ്റിനേക്കാളും ഇഷ്ടം വെളിച്ചെണ്ണ തടവി അങ്ങനെ ഉണ്ടാക്കുന്നയാ ദോശ കനം കുറച്ച് മുരിച്ചെടുക്കുമ്പ നല്ലോണം വെളിച്ചെണ്ണ തൂത്ത് തടവിയെടുക്കുവാണെങ്കി ഭയങ്കര ട്ടെസ് എനിക്കങ് സ്വയമേ തോന്നുന്നു എന്റെഇഷ്ടം കൊണ്ടായിരിക്കാം
ആഹ് ഇവിടെയൊക്കെ വന്നേ നെയ്യാ ഇഷ്ടം
ആഹ് ഇവിടെ മക്കൾക്കൊക്കെ നെയ്യാണ് ഇഷ്ടം അവർക്ക് പിന്നെ ചോവയൊന്നും അറില്ലാന്ന് തോന്നുന്നു അറിയില്ലായിരിക്കും പക്ഷെ എനിക്ക് പക്ഷേ അത്ര തന്നെ ഇത് തിന്നില്ലേ നമ്മള് പൊട്ടീന് കൊടുത്ത് കൊടുക്കുന്നു
അതെ രാത്രികെക്ക എന്തായിരുന്നു
ഇപ്പൊ രാത്രിയില് ഇന്ന് കൊറച്ച് കൊറച്ച് ഐറ്റംസ് ഇച്ചിരി മോര് കറിയും ചോറും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂട്ടി കൊടുത്തു പിന്നെ ശകേലം കപ്പ
ആഹ് കപ്പ ഇതുവരെ കഴിഞ്ഞില്ലേ
ഇന്നലത്തെ ഒരു കഷ്ണം കപ്പ ഇരുന്നതിനെ ഇന്ന് വൈന്നേരം അയിനെ മുറിച്ചു കുയിങ്ങിയേനെ
ആഹ് ഇവിടെ കിട്ടാല്ല ഞാൻ കൊറെ കടയിലൊക്കെ നോക്കി
ആഹ് ഞങ്ങക്ക് ആഹ് ഞങ്ങക്ക് കപ്പ ഇവിടെ അടുത്ത് നമുക്ക് എല്ലാ കടയിലും കിട്ടും കേട്ടോ അ ങ്ങള് കപ്പയുടെ ആൾക്കാര യത് കൊണ്ട എല്ലാ കടയിലുംഞങ്ങക്ക് കപ്പ കിട്ടും
കിട്ടല്ണ്ട് ഇവിടെ ഞങ്ങടെ വീടിന്റെ ബാക്കിൽ അങ്ങട്ട് വലിയ പാടങ്ങളാ കൺ ണ്ടാവില്ലേ നെല്ല് നെല്ല് വെതക്കാത്ത പാടങ്ങളാ അവിടെക്കെ അവര് ഈ കപ്പെ കൃഷി ചെയ്യാ
ആഹ്
നറെ ണ്ടാവും.
ആഹ്
ഉം അപ്പൊ ഇ ഇപ്പൊ അവര് എന്താ ഇപ്രാവശ്യം വെച്ചിട്ടില്ല. എന്താ തോന്നു അത്ണ്ടാക്ക്ണ ആൾ ക്ക് വെയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നു.
ഓഹ് നിങ്ങടെ ഏരിയലൊക്കെ റെംബുട്ടാനൊക്കെ ണ്ടോ?
ആ റംബിട്ടാണ്ട്. പക്ഷെ ചെറ് ചെറ് താണ്. കഴിക്കാള്ള പ്രായായിട്ടില്ല.
ഓഹ്
അടുത്ത കൊല്ല അയ്ന്റെ ഇ പ്പുറത്തെ കൊല്ലക്കെയിരിക്കും മിക്കവാറും കായിക്കോള്ളൂ.
ഉം
ഇവിടെ ഒരുപാട് മരങ്ങളായ കാരണം ഈ വെയിൽ ല് കിട്ടാത്തതിന്റെക്കൊരു പ്രശ്നണ്ട് നല്ല കാനല് വരും. അപ്പൊ ത് റംമ്പുട്ടാനൊക്കെ അത്യാവശ്യത് ന് വെയിൽ വേണ്ട ചെടികളല്ലേ?
ഉം ഉം ഉം
ഏഹ് സപ്പോട്ട സപ്പോട്ടൊക്കെ കായ് ച്ചിണ്ണ്.
ഓഹ് അതക്കെ ണ്ട്ല്ലേ? നമക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഫ്രൂട്ട് ഐറ്റംസൊന്നും കിട്ടത്തില്ല. ഇവിടെ ങ്ങനെ ന്നാ കപ്പ ചേന ചേമ്പ് കാച്ചി ചക്ക മാങ്ങാ തേങ്ങ എല്ലാം ഉണ്ട്.
ആ ചേമ്പ്ണ്ട് ചേമ്പിന്റെ തണ്ട് വെച്ചിട്ട് പൂളക്കകഴഞ്ഞിലിട്ട് അങ്ങനെ വെക്കൂല്ലെ കപ്പൽട്ടിട്ട്
ഓഹ് അങ്ങനെയൊക്കെ പറയുന്ന കേക്കാ പക്ഷെ ഞങ്ങക്ക് കപ്പേടെ കൂടെ എല്ല് വെക്ക്ണ ഒരു പരിപാടി അല്ലാതെ വേറെ ഒരു പരിപാടി ഞങ്ങൾ അതുമായിട്ട് ല്ല.
ആഹ് ഇത് ഇവടെ കൊറെ ചേമ്പിന്റെ തണ്ട് ണ്ടായിട്ടുണ്ട്. അല്ലെ പച്ചത്തണ്ട് അപ്പൊ അത് കാണുമ്പളാണ് കപ്പട്ട് കഴിക്കാൻ തോന്ന നല്ല ടേസ്റ്റ് ല്ലേ?
ഓഹ് എനിക്ക് അതറിയത്തില്ല ട്ടോ അങ്ങനെ
ആ അത്ണ്ട് ങ്ങി പിന്നെ കറിയൊന്നും വേണ്ട. അത് മാത്രം മതി.
ഓഹ് അമ്മയ്ക്കെന്നാ ജോലി?
അമ്മ ജോലിയില്ല. ഹൗസ് വൈഫാ ണ് പിന്നെ ചെറുതായിട്ട് തുന്നും തുന്നി കൊടുക്കും.
ആഹ് ഓൻ പഠിക്കുന്നു. വാപ്പാ അത്തച്ചി
ഏഹ് ഇപ്പ ദുബായിലാണ്. അവിടെ ഒരു കമ്പനിയില് ടൈലറയിട്ട്.
ആഹ് ആ ആ ഉടനെ വരോ അതോ വന്നിട്ട് പോയ
ഇപ്പൊ വന്ന് പോയതേ ഒള്ളൂ. കഴിഞ്ഞ മാസം പോയതോള്ളു.
ആഹ് ഓക്കെ ഒക്കെ
പിന്നെ അടുത്ത വർഷം ഈ ആ ഈ സമയത്ത വരുള്ളൂ. വർഷത്തില ലീവ്. ഇപ്രാവശ്യം ഇപ്പോ ആ യുദ്ധ്യും പ്രശ്നങ്ങളൊക്കായ കാരണം കുറച്ച് നേരത്തെ വന്നു. അവിടൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ?
ആ അതെ അതെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോ അല്ലേ ഓ അങ്ങനെയൊക്കെ ദൂരെയൊക്കെ പോയി കിട നമുക്ക് ഒരു മനസ്സിന് ഒരു ബുദ്ധി
ആ അവിടെ ആഹ് ഇവിടെ സമാധാനം ഉണ്ടാവൂല. എന്തായി വിളിക്കാതെരുന്ന മ്മാക്ക് ടെൻഷനാണ്.
മ്
അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആള് വന്നു. വന്നപ്പോ പിന്നെ കൊഴപ്പില്ല. ഇപ്പ ഇപ്പൊ പോയിട്ടും വലിയ പ്രശ്നമൊന്നും കാണല്ലാ ഇപ്പ എന്താ സമാധാനം. ഒക്കെ അയിക്കണോ തോന്നണ് അവിടെ ഇപ്പൊ അതൊന്നും പറിച്ചില് കേക്കാല്ല
ആഹ് അത് പിന്നെ അങ്ങനെയാണല്ലോ അങ്ങോടട്ട് മൂ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ട്ണ്ടാവും പിന്നെ പിന്നെ അതിന്റെ പുറകെ അങ്ങോട്ട് ഈ ക്യാമറയും തൂക്കി ആൾക്കാർ അങ്ങോട്ട് നടക്കും പിന്നെ ഇല്ലാത്തതും കൊല്ലാത്തതും എല്ലാം കൂടി
ആഹ് എല്ലാം പറയും പക്ഷെ ഒരുപാട് പേര് മരിച്ചക്കണത്രെ ഒരുപാട് പേര് ഈ ഡ്രോണും മിസൈലും ഒക്കെ വന്ന് വീണിട്ട് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ളവർന്നെ മരിച്ചു പോണു കുറേ പേര് ഉം ചിലോര് പറയും അങ്ങനൊന്നും ഇല്ല പറയും പിന്നെ ചിലോര് പറയും എത്ര മരണങ്ങൾ ഉണ്ടായിക്കണു അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി
ഉം അതന്നെ ആ പിന്നെ ചെയ്ത് പ്രാർത്ഥിച്ചു കൂടക്കിയ
ഉം ഇപ്പ നിക്കണ സ്ഥലത്തൊക്കെ വന്ന് മിസൈൽ ഇട്ട്ക്കുണുന്നൊക്കെ പറഞ്ഞപ്പളേ അപ്പോഴൊന്നും ഒരു സമാധാനല്ലാ തന്നെരുന്നു ഇവിടെ എന്താ ഇതോ ഒന്ന അറിയാതെ
ഉം
പിന്നെ വിളിക്കും കൂടി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പറയെം വേണ്ട
അതെ
ഉം
ആ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും
ആ അതെ ഇപ്പ മാത്രല്ല ഇവിടെ എളാപ്പാര് പിന്നെ വേറെള്ള മേമാരെ ഭർത്താക്കന്മാരോ ഒരൊക്കെ ഇതേപോലെ ദുബായിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരാണ്
ആഹ് ആഹ്
അപ്പൊ എല്ലാർക്കും ടെൻഷനാണ്
ഉം നിങ്ങടെ വീടിനടുത്ത് നല്ല അടുത്ത വീടയലോൽക്കോക്കെ ഉണ്ടോ
ആഹ് ഇഷ്ടംപോലെ വീടണ്ട് തൊട്ട് തൊട്ട് അടുത്തണ്ട് ഇവിടെ അങ്ങനെ നല്ലണ്ട് ടൗൺല്ല
എനിക്ക് തോന്നി അത് ഉം ഉം
നല്ല ഒരു ടൗൺല്ല പക്ഷെ എല്ലാതും പഞ്ചായത്ത് വില്ലേജ് കൃഷിഭവന് മൃഗാശു റി അക്ഷയ സൂപ്പർമാർക്കറ്റ് ഒക്കെ ഇവിടെണ്ട്
ആഹ് എന്നച്ചാ എനിക്ക് മനസ്സിലാവൂടാ നമ്മളും അങ്ങനെ ഒരു ഹൈറേഞ്ച് ഏരിയ ആണ്
ഉം
ഉം മീൻസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ എന്നാല് ആഹ് ഇവിടെ അതെ നമുക്ക് വീടിന്റെ മുറ്റത്തിറങ്ങിയ വണ്ടിയുണ്ട് ജനമയിത്രി കാര്യങ്ങൾ എല്ലാം ഉണ്ട് സപ്ലൈകോഡാ എല്ലാ സെൻറുകളും കാര്യങ്ങളും സ്കൂള് പള്ളി പട്ടണം എല്ലാം ഉണ്ട് എങ്കിലും പിന്നീട്ടൊരു എറിയാണ് അത്യാവശ്യം തണുപ്പ് കാലാവസ്ഥ ആ മഴ ആ തീയ് വല്യ അങ്ങനെ ഒരു ടൗൺ ഏരിയ പോലെ അങ്ങനെ വലിയ എറണ അങ്ങനെയുള്ള ഒരു ഇത് മെയിൻ സിറ്റി പോലെയല്ലാ ഒരു സാധനം...
ആഹ്! അല്ല ആഹ്! ചെറുതായിട്ട... അത് ഒരു ഗ്രാമീണത ഇണ്ട്. ഒരു ടൗൺ പോലെയാണ് അങ്ങനത്തെ ഒരു സ്ഥലം.
അതന്നെ അതന്നെ അതെ.... ! !
അത്യാവശ്യം വേണ്ട കൃഷിയും ഒക്കെ ഉണ്ട്..
അതെ അതെ അതെ അതേ... ! ! എന്നാ പിന്നെ... പോയി നല്ലോണ്ണം ദോശയൊക്കെങ്ങ് മൊരിച്ചു ചുട്ട് കഴിച്ച്... ആ ഫാനൊക്കെ അങ്ങോട്ട് ഓൺ ചെയ്തിട്ടിട്ട് ഓറങ്ങ..
പ്പോ പൊതപ്പ്ട്ടെരണം
ആഹ് പൊതപ്പ് തലേ കൂടെം കൂടെ വേണെങ്കില്ട്ടോ. ഓക്കെ
ആഹ് ശെരി
ഉം...